ഓ
ആഹ് കേൾക്കുന്നുണ്ട്.
ആഹ് എന്നാ എടുക്കുവാ?
ഏഹ് സുഖായിരിക്കുന്നു വെറുതെ ഇരിക്ക.
ആഹ് മഴയൊക്കെ ഉണ്ടോ?
ആഹ് മഴ നല്ല മഴയാണ്.
ആഹ് ഇവിടെം ഭയങ്കര മഴയാണ്.
അതെല്ലേ ആഹ് ഇപ്പൊ കൊറച്ച് ദിവസായിട്ട് മഴയെന്നയല്ലേ
ആഹ് അതെ അതെ ഭയങ്കര മഴയാണ് സ്കൂള് തൊറന്ന് രണ്ടു ദിവസം ഇല്ലായിരുന്നേ അത് കഴിഞ്ഞ് വീണ്ടും തൊടങ്ങി ഇപ്പം
ആഹ് ഇവിടെ ഇപ്പ അതുകൊണ്ട് വാഷെയ്ത തുണികളൊന്നും നനഞ്ഞ് ആഹ് നനഞ്ഞ് കെടക് ക്കാണ് ഒണങ്ങിയിറ്റില്ലാ
ആണോ ആഹ് ഇവിടെയും ഈ ഒരു നമക്കൊരു നനവാ തുണിക്കെല്ലാം
അതെ ഒണങ്ങിയിറ്റില്ലാ എനിക്ക് പിന്നെ മാരേജ് ഉണ്ടായിരുന്നു കസിൻ സിസ്റ്ററിന്റെ അപ്പൊ പറയണ്ടല്ലോ അപ്പൊ പിന്നെ മൂന്ന്സ്ത്തെ ഡ്രസ്സുകള് ഇങ്ങനെ നമ്മ എൻ ഞാന് അന്നാന്ന് അത് അന്നാന്ന് തന്നെ വാഷ് ചെയ്തിട്ടിട്ടും ഇനിക്ക് പിന്നെ അത്യാവശ്യം ഇണ്ടായിരുന്നു ബാക്കിയലക്കാൻ
ആണോ അവിടെ ഏഹ് ട്രെ ഇതൊക്കെ എങ്ങനെയായിരുന്നു കല്യാണൊക്കെ?
ഇവിടെ ഞങ്ങൾടെ ഉം ഇച്ചാ പല പല പരിപാടികളാണ് ത ഏഹ് തലേന്നിന്റെ മുമ്പത് ത്ത ദിവസം അവിടുന്ന് പയ്യന്റെ വീട്ടീന്ന് ഡ്രസ്സ് കൊണ്ടരും അപ്പോ അതിൽ അവിടുന്ന് കൊറച്ച് ആൾക്കാരൊക്കെ വന്നപ്പോ അതിനൊരു ഡ്രസ്സ് വേണം അപ്പൊ പിന്നെ പിറ്റേ ദിവസം പിന്നെ രാവിലേം വയ് രാത്രി ഒക്കെ ആയിട്ട് വേറെ തലേദിവസം ആവുമ്പോ പിന്നേം വേണ്ടേ പിന്നെ അപ്പൊ തലേ ദിവസത്തെ ഒരു പരിപാടി ഇണ്ട് അപ്പൊ അതിന് വേറെ പിന്നെ കല്യാണത്തിന്റെ അന്ന് അപ്പൊ രാവിലെ ഇട്ട് പിന്നെ രാത്രി ഇടാൻ പറ്റില്ലല്ലോ രാത്രിയാണ് മെയിൻ പരിപാടി തലേയിന്നത്തെ രാത്രിയും പിറ്റെന്നും ഇപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്നലെ ലാൻഡ് ചെയ്തിട്ടേള്ളു
ആണല്ലേ
ആഹ് അതെ അതെ പിന്നാ അതുകൊണ്ട് ഒരുപാട് വാഷി പുതിയ ഡ്രസ്സേളല്ലേ അപ്പ പിന്നെ ശരിക്കും ക്ക് ഒണങ്ങിയില്ലെങ്കി ഇടുത്ത് വെക്കാനും ബുദ്ധിമുട്ടാ ഇനി അത് കരിമ്പനടിച്ച് പോവൂലേ
ആഹ് അതെ
അവിടെ എന്തൊക്കെ മക്കള് സ്കൂളിൽ പോയി വന്നാ?
ആഹ് വന്നു വന്നു അപ്പറം വരെ പോയേക്കുവാ
ആഹ് അയ് ശരി കളിക്കാം ആഹ് അവര് ഒക്കെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിപ്പോ ഇതാ കളിക്കാൻ പോയി മഴ ഒന്ന് നിന്നിട്ടുണ്ട് ഇപ്പോ
ആഹ് ആഹ്
എന്താ ഈ ചായേടെ കടി എന്താണ്?
ചാ ഏത്താക്കാപ്പം വാങ്ങിച്ചാര്ന്നു കടേന്നെ
ഏത്തെക്കാ ആഹ്
ഏത്തക്കാപ്പം അവിടെ എന്താ പറയാ വാഴയപ്
ആഹ് വാ മറ്റേ ചിപ്സല്ലേ
അല്ലല്ലാ ഏത്തക്കാപ്പ ഇല്ലേ എണ്ണക്കാത്തിട്ട് ഏത്തക്കാ വറക്കുന്നേ
ഒരു ഏത്തക്കാ മറ്റേ കൊറച്ചൂടെ വീതി നീളത്തിൽ മുറിച്ചതാ
ആഹ് അത് തന്നെ ആഹ്
ആഹ് അതന്നെ ചിപ്സിനെ കൊറച്ചൂടെ വലുതാക്കി മുറിക്കണെ അല്ലേ
അല്ലാ അങ്ങനാണോ അവിടെ പറയുന്നേ ഞങ്ങ് ചിപ്സ് മീൻസ് ഏഹ് നമ്മളെ ഈ ഉപ്പേരികളല്ലാ ഉദ്ദേശിക്കുന്ന മറ്റേ വാഴക്ക ഏത്തക്കാപ്പം വാഴക്കാപ്
ആഹ് ഉപ്പേരീനാണോ ഇങ്ങള് പറയണേ
ഉപ്പേരിയല്ല നമ്മള് ഈ ഏത്തക്ക അവിടെ എന്താ പറയാ? ഏഹേ
ഏത്തക്കേനെ പഴം
ഏത്തക്കാ നമ്മള് ഇതാക്കത്തില്ലേ? പൊരി ക്കത്തില്ലേ എണ്ണക്കാത്തിട്ട് നീളത്തി അരിഞ്ഞ് ആഹ് അത് തന്നെ ആ ഏത്തയ്ക്കപ്പം അതിനെ ഇവിടെ ഏത്തക്കപ്പം എന്ന് പറയുന്നെ
ആഹ് പഴംപൊരിയേര്ന്ന് ല്ലേ?
ആഹ് അത് തന്നെ
ആഹ് പിന്നെ ഇത് തന്നെ എണ്ണക്കടിയന്നെ കഴിച്ച കഴിക്കൊള്ളൂ കുട്ടിയള്?
ആഹാ
അഹ് ശരി വേറൊന്നും കഴിക്കൂലല്ലേ?
ആഹ് പിന്നെ ചിപ്സ് ഇങ്ങനത്തെയൊക്കെ തിന്നും അല്ലാണ്ട് ചോറ് കഴിപ്പൊന്നുവില്ല
അഹ് ശരി ഞാന് സ്കൂള് വിട്ട് വന്ന് കഴിഞ്ഞാ ആദ്യം അവർക്ക് രണ്ടാൾക്കും ഒന്ന് വാരി കൊടുക്കും ചോറ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചായേമൽക്ക് നിക്കൊള്ളു എന്ന് വെച്ചാലെ അവര് ര് പെട്ടെന്ന് ചെലേപ്പോ നല്ലോം ടയേഡായിട്ട് അങ്ങട്ട് ഒറങ്ങി പോകല്ണ്ട് മിക്ക ദിവസങ്ങളിലും
ആഹ്
അപ്പൊ എന്തേലും പണിപ്പെട്ടിട്ടങ്ങട്ട് ഒറങ്ങിപ്പോയി കഴിഞ്ഞാ പിന്നെ രാത്രി ഫുഡ് കഴിക്കല് കൊറവാണ് അപ്പൊ പിന്നെ ചോറ് കഴിച്ച് ട്ട് പിന്നെ ചായക്കടിയൊക്കെ കൊടുക്കൊള്ളൂ ചോറ് കഴിച്ച് കഴിഞ്ഞാ പിന്നെ വല്ലാതെ കടിയുടെ ആവിശ്യം വര്ലില്ല അപ്പോ ആഹ് പിന്നെ ഒറങ്ങിപ്പോയാലും സീനില്ല അത് കാരണം അങ്ങനെ ഒരു അങ്ങനെ ചെയ്യ്ന്നെ എന്തേരുന്നു ഇയായത്? മറ്റേ എന്താ ഉച്ചക്കെന്തേരുന്നു?
ഉച്ചക്ക് ചോർണ്ടായിരുന്നു സാമ്പാറ്, മീൻ വറുത്തത്
ആഹ് ആഹ് എന്താ മീന്?
മീന് ഇവടെ മത്തീന്ന് പറയും
ആഹ് മത്തിയെന്നെയാണ് ഇവിടെം പറയാ ഇക്ക് മീന് ആ ചാളാന്ന് പറയും ഒരോ ജില്ലാ അടിസ്ഥാനത്തില് പല പല പേരുകള്
ആഹ് എല്ലാത്തിനും അങ്ങനെ അല്ലെ? ചെറിയ സാധനങ്ങള് പോലും നല്ല വ്യത്യാസം ഒണ്ട് പേരുകള്
ആഹ് അത് ഓരോ ജില്ലകളി തന്നെ പല പല പേരുകളാണ് പല ഭാഗങ്ങളിലായിട്ട് അറിയപ്പെട്ണെ
ഉം അതെ അതെ
ആഹ് ഞാന് സെയിം വേറെ ഡിസ്ട്രിക്റ്റ്ക്കാണ് എന്റെ മാരേജ് ചെയ്തത് ആഹ്
ആഹ് ആഹ്
സെയിമല്ല അപ്പ അഹോണ്ട് ഭയങ്കര ഡിഫറൻസാണ് അതുകൊണ്ട് എനിക്ക് രണ്ട് ഡിസ്‌ട്രിക്റ്റ് ഏകദേശം ഭാഷകളൊക്കെ അറിയാ അവിടെ ഇവിടെ നല്ല വ്യത്യാസ ണ് നമ്മളെ ഫുഡിന്റെ കാര്യത്തിലായാലും കുക്കിങ്ങിന്റെ കാര്യത്തിലായലും എല്ലാതും ഓരോ ഫ്രൂട്ടിന്റെ പേരുകളന്നെ നല്ല വ്യത്യാസ ഫ്രൂട്ട്സിന്റെന്നെ
ന്നാ പറയുന്നേ ഏഹ്
ആഹ് അതില് കർമൂസ്ന്ന് പറയും. ഇവിടെ ഓമ ക്കായ ഞങ്ങള് ഇവിടെ ഓമക്കായ എന്ന് പറയും. എന്റെ അവിടെ പപ്പായാന്ന് പറയും. ഇവിടെ കർമൂസ്ന്നൊക്കെ പറയലുണ്ട്ട്ടാ.
ആഹ്.
അങ്ങനെ പല പല അതേപോലെ തന്നെ അനാറില്ലേ? അനാറിനെ എന്റെ ഭാഗത്ത് എന്റെ വീടിന്റെ ഭാഗത്ത് മാതളനാരങ്ങാന്നാ പറയാ. ഇവിടെ ഇവിടെ വേറെ ഇവിടെ ഇവിടെ അനാർന്ന് പിന്നെ വേറെന്തൊക്കെയോ പേരാ. അപ്പോ ഞാൻ നല്ല തമാശയാണ് ഞാൻ ഞാൻ പ്രെഗ്നന്റായ ടൈമില് മാതള നാരങ്ങ വാങ്ങിയ മറ്റേ വേറൊരു സാധനാ ഇവിടെ അയിന് പറയാ. മാതള നാരങ്ങാന്ന് പറഞ്ഞാ മറ്റേ വല്ല്യൊരു നാരങ്ങയില്ലേ. ആഹ് വല്യ നാരങ്ങ നമ്മ അല്ലികൾ ഇങ്ങനെ എടുക്കുന്നെ. അയിന് എന്തോ വേറെ ഗണി ആഹ് അ താണ് മൂപ്പര് വാങ്ങിക്കൊണ്ടന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ് ഇതല്ലല്ലോ ഞാൻ പറഞ്ഞെ മാതളനാരങ്ങ ഇതന്നെയാണ് മാതളനാരങ്ങ. അപ്പം എന്നിട്ട് പിന്നെ അങ്ങനെ അങ്ങനെ ഇങ്ങനെയാണ് ഞാൻ ശ്രദ്ധിക്കലൊടങ്ങിയത്. അപ്പൊ പലതിനും പല പല പേരുകളാണ്.
ആഹ് നമ്മള് മാറിപ്പോയ തീർന്ന്.
ആഹ് അതെ അതെ. ഇതിപ്പോ വേറെ എവിടുക്കാവാഞ്ഞത് നന്നായി. ഇത്പ്പം നമ്മളെ വീട്ടിക്ക് തന്നെ ആയതോണ്ട് കുഴപ്പല്ല.
ഉം
ഇനിയിപ്പ പിന്നെ പഠിച്ച്. ഇപ്പൊ ഒരുപാട് വർഷം ആയില്ലേ അപ്പൊ അതൊണ്ട് ഇപ്പം എല്ലാതും അറിയാം. അങ്ങിട്ടും ഇങ്ങിട്ടും എല്ലാത്തിന്റെ പേരും അറിയാം. പിന്നെ എന്താ ഇയ്യ് പുറത്തൊന്നും പോവലില്ലേ?
ഓഹ് പുറത്തിപ്പം മഴയൊക്കെ ആയതോണ്ട് അങ്ങ് മടിയാ എവിടെങ്കിലും പോണേ തന്നെ.
ആഹ് അതെ ഞാനിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് തന്നെ ഇങ്ങട്ട് പോന്നു. പിന്നെ ഇനി പിറ്റേ ദിവസം ഞാൻ ബസ്സ് ബസ്സിന് വരണ്ടി വരും. അപ്പം പിന്നെ ചെറിയ കുട്ടിയുണ്ട് എനിക്ക്. ഒരു വയസായതുള്ളൂ. അപ്പൊ അവനെയും കൊണ്ട് ബസ്സിന് വരല് റിസ്ക് ആയതോണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞന്ന് രാത്രി തന്നെ ഇങ്ങട്ട് പോന്നു.
ആണോ.
അതെ. പിന്നെ എന്താ ഇനി നൈറ്റ് വേറെ ഫുഡിന്റെ പരിപാടികൾ എന്തെങ്കിലുണ്ടാ?
വേറെ ഫുഡിന്റെ പരിപാടിയൊന്നും ഇല്ല. ആഹ് ഇത് ജസ്റ്റ് രാവിലെ വെക്കുന്ന ചോറ് തന്നായിരിക്കും വൈകിട്ടത്തേക്കും.
ആഹ്
വേറെ ഇവിടെ ചോറാണ് മെയിൻ. ചോറെ കഴിക്കത്തുള്ളൂ. ആഹ് വേറെ എന്താ ഉണ്ടാക്കിയ
തന്നാണ് വേറെ എന്തൊക്കെയാ ഹോബീസ് എന്തൊക്കെയാണ്?
ഹോബീസ് ഇങ്ങനെ ഇങ്ങനെ ഇതൊക്കെ കാണും. ടി വി യില് സിനിമ കാണുക അങ്ങനെ ക്കെയുള്ളു ഹോബിസ്. ആഹ്
ആഹ് അത്ശരി. ലാസ്റ്റ് കണ്ട ഫിലിം ഏതാ?
ഞാൻ ഈ ലാസ്റ്റ് വാഴാ ടു കണ്ടായിരുന്ന്.
വാഴ ടു കണ്ടല്ലേ.
ഉം ഏതാ കണ്ടേ ഈ ദൃശ്യം കണ്ടോ എനിക്ക് ദൃശ്യം
പിയല്ലേ.
ആഹ്.
അയ് എങ്ങനെണ്ട് അടിപൊളിയാ
അല്ല എല്ലാരും അടിപൊളിയാന്ന് വര പക്ഷെ ചിലര് മിക്സഡ് അഭിപ്രായവാ ചിലര് പറയുന്നു കൊള്ളത്തില്ല ആദ്യത്തെ ആയിരുന്നു നല്ലത് ചുമ്മാ അവര് ചുമ്മാ ഇങ്ങനെ ഓരോന്ന്
ഫസ്റ്റും സെക്കൻ്റും കൊഴപ്പില്ലല്ലേ ഫസ്റ്റിന്റത്ര രസ ഇല്ല സെക്കൻ്റ്
അതെ ഫസ്റ്റ് ആരുന്നു സൂപ്പർ ആ ഫസ്റ്റ് കൊണ്ട് അവിടെ അവര് അത് നിർത്തണമായിരുന്ന്.
ആ അതന്നെ വെറുതെ വലിച്ചു നീട്ടി അയിന്റെ രസം കളഞ്ഞ്.
വലിച്ചു നീട്ടി നീട്ടി നീട്ടി ഇത് ഇങ്ങനെ മിക്കവാറും ചത്തവൻ തിരിച്ചു വരും.
ആഹ് അതെ അതന്നെ അയിന വീണ്ടും കുഴിച്ചിട്ക്കും
അതെ അവനല്ലായിരുന്നും മരിച്ച ആള് മാറിപ്പോയി അവൻ നല്ലവനായിട്ട് തിരിച്ചു വരും. അങ്ങനൊക്കെ വരും ഇങ്ങനെ പോയാ അതാണ് പ്രശ്നം. അവര് ആ നല്ല ഒര് ഇതേ ഇല്ലല്ലോ
ആ ഫസ്റ്റത്തതും പൊളിച്ചട ‌ക്കിട്ടുണ്ട് ഞാൻ പോസ്റ്റർ കണ്ടായിരുന്നു അവിടെ ഇവിടെക്കെ ദൃശ്യം ത്രീന്റെ.
ആഹ്
പിന്നെ എന്താ
ആ രണ്ടായിരത്തി പതിനഞ്ചില് എങ്ങാണ്ടല്ലായിരുന്നോ റിലീസ് ആയത് ദൃശ്യം അപ്പഴെന്നാ സൂപ്പ പ്പറായിരുന്നു ആ സിനിമ നമ്മള് ഒരിക്കലും മറക്കാത്ത പോലെ. ആ ഒരു നല്ല ഒരു ഫീലായിരുന്നു
സ്പെൻസ് ത്രില്ലർ ആയിരുന്നില്ലേ
ആ അതെ അതെ
ഉം എന്ത് രസായിരുന്നു പിന്നെ ആ ടൈമില് മോഹൻലാലിന്റെ ഒരുപാട് ഫിലിമുകള് അടിപൊളി ആയിരുന്നു
അതെ അതെ എനിക്ക് മറ്റേ ചെല സിനിമയൊന്നും എനിക്ക് ഇഷ്ടല്ല മോഹൻലാലിന്റെ ഈ ഇട്ടിമാണീടെ ഒരു സിനിമണ്ടല്ലേ
ആഹ് അയ്യേ അതൊക്കെ കൊറെ കാട്ടിക്കൂട്ടലുകളാണ്
അയ്യയ്യോ എന്തുവാ അത് ഒരു അമ്മച്ചിയുടെ പ്രായമുള്ള കല്യാണം കഴിക്കുന്നു അയ്യോ ഒരു ലോച ല്ലാത്ത പൊട്ട സിനിമ അതുപോലെ മറ്റേ ഭയങ്കര ഇതി വന്നാലേ മോഹൻലാല് ഭയങ്കരാട്ട് അഭിനയിക്കുന്നുന്ന് പറഞ്ഞു വന്ന മറ്റ ന്തുവാ അയ്യോ ഒരു സിനിമയൊണ്ടല്ലോ സർജറി ഒക്കെ ചെയ്തു ഒടിയൻ
ആഹ് അത് കണ്ടിട്ടില്ല ഞാൻ
ആഹ് അതൊക്കെ എന്റെ പൊന്നോ കാണാതിരിക്കുന്നതാ നല്ലത്
ആഹ് ഞാന് അങ്ങനെങ്ങട് ഈ ഫിലിമിന് അടിഷനുള്ള ആളല്ല എനിക്ക് വല്യ താല്പര്യല്ല ഫിലിമിങ്ങിന് ഇങ്ങനെ കുറെ ഇത് ചെലവയിക്കാൻ ടൈമ് ചെലവയ് ഞാന് എന്റെ ഇഷ്ട വിനോദംന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഉറക്കാണ് ഞാൻ എങ്ങനെങ്കിലും കുറച്ച് സമയം കിട്ടിയ ഉറങ്ങാനെ ശ്രമിക്കുള്ളൂ അത്രയും ഫിലിമിൽക്ക് വലിയ താല്പര്യല്ല പറ റീൽസും കാര്യങ്ങളൊക്കെ, ഇപ്പൊ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കും. കൊറേ അങ്ങനെ അല്ലെങ്കില് എംബ്രോയിഡറി അങ്ങനത്തെ സ്റ്റിച്ചിങ് ചെയ്യലുണ്ട് ഞാന്
ആഹ അതാ
അപ്പോ അങ്ങനെ വല്ല സ്റ്റിച്ചിങ് നോ ആ അതന്നെ അങ്ങനെ എന്തെക്കെ ചെയ്ത് ടൈ കളയുന്നല്ലാതെ ഉറങ്ങുംഅദ് അത്ര കൊള്ളു പിന്നെ വേറെ വിശേഷം ഒന്നുമില്ലല്ലോ?
വേറെ വിശേഷംന്നില്ല ഞാൻ പിന്നെ വിളിക്കാംട്ടോ.
ആ ഓക്കെ